ഒ
ആ കേൾക്കുന്നുണ്ടേച്യേ.
ആഹ് കേക്ക്ന്നുണ്ട്. എന്താ വിശേഷം ഭക്ഷണം കഴിച്ചാ
ആ ഭക്ഷണം കഴിച്ചേച്യേ.
എന്തുട്ട്ടായിരുന്നു ഇന്ന് സ്പെഷ്യല്. ഞാൻ കഴിച്ചിട്ടില്ല മോളെ. കൊറച്ച് വൈകിപ്പോയി.
ആന്നൊ ആഹ് ഞൻ ക്ക്ന്നു ആ ചക്കയും മീനൊക്കെ ഇണ്ടായിരുന്നു.
ചക്ക വിട്ടൊരു കളില്ലലെ.
ചക്ക വിട്ടൊരു കളിയില്ലാലെ. ഇ ചക്ക ഇള്ളത് കൊണ്ട്.
പുളി ശേര്യാണ്.
ആഹ് മാമ്പഴപ്പുളിശ്ശേ ആഹ്.
മാങ്ങട്ട് വെക്കില്ലെ നമ്മ
ആഹ് ആഹ് പക്ഷെ ഞങ്ങൾക്ക് ആ മാങ്ങ പുളിശ്ശേരി വെക്കുന്ന മാങ്ങ അങ്ങ ഞങ്ങക്ക് ഇവെടെ ഇല്ല. അതോണ്ട് ഞങ്ങള് ആ അമ്മയുടെയൊക്കെ വീട്ടിൽ പോയിട്ട് വരുമ്പഴെ അവിടെന്ന് കൊണ്ടുവരുമ്പഴാണ് ഞങ്ങള് അതൊക്കെ വെക്കുന്നെ.
ആഹ് ആഹ്
ഉം
ചേച്ചി എന്തെടുക്ക്ണെ.
ചേച്ചി എന്റെ കൂടെ ഇണ്ട്.
ആഹ് ആ ഹ
ഞാൻ ഇവിടെ ഇരിക്കാണ്.
ആഹ്.
നിങ്ങള് കഴിച്ചിട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നു.
ആഹ് ആഹ് ആഹ് ഞങ്ങള് ഇന്ന് കഴി വൈകി. വൈകിന്നചാലെ ഉ രാത്രി ഒറങ്ങാണ്ട് നീക്കാണ്ട് ഫുഡ് കഴിച്ചപ്പൊ ഉച്ചായി. അവ ഏഹ് അങ്ങനെ വൈകി ഉം അവൽക്ക് കൊടു കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഭക്ഷണം. ഉ
ആ അവർക്ക് കിട്ടീല്ലെങ്കിലും വേണ്ടില്ല. ഉം ആ ഉം ഉം. ഞങ്ങളെ ചേച്ചിക്ക് വെശക്കുന്നെ ഒന്നും ഇല്യാേ.
വെഷക്കുന്ന് വെച്ചാൽ പണിയെടുത്തോണ്ട് ഔടെ നിക്കല്ലെ. കൊറെ അലക്കാണ്ടായിനി ഞങ്ങളെ വാഷിംഗ് മെഷീൻ കേടായി.
ഓ
പൊ ആഹ് അലക്കലോട് അലക്കലായിരുന്നു ഇനി ഉണ്ട്ട്ടാ ഉണ്ണികളുടെ ഡ്രസ്സുകൾ കൊറെ ഉണ്ടാവ ലൊ പോരാത്തതിന് അവൻ ബ്ലാങ്കറ്റ് റ്റിലൊക്കെ മൂത്രഒഴിച്ച് വെച്ചു അപ്പ അത്
ആഹ് അതൊക്കെ കഴിവേണം ഉം ഉം ഉം അപ്പോഴും ഒത്തിരി കാണും കഴിവാൻ
മം പിന്നെ എന്താണ്
പിന്നെ വേറെ വിശേഷം ഇവിടെ മഴ വെയിൽ വന്നിട്ടേയില്ല
അതെ
ഇന്നത്തെ ദിവസം ആഹ്
ഞങ്ങക്ക് വെയിലുണ്ട്
ഫുൾട ഫുൾ മഴയുടെ ഒരു കോളായിട്ടി ഇരിക്കുകയാണ്
മഴ പെയ്തിട്ടില്ല അല്ലെ
മഴ പെയ്തില്ല പക്ഷെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു പക്ഷേ വെയിൽ അങ്ങോട്ട് വരുന്നില്ല
ആഹ്
വെയില് വന്നാലേ തൂണികളൊക്കെ ഉണങ്ങത്തുള്ളൂ രാവിലെ ഞാനും കഴുകിയൊക്കെ ഇട്ട്
ആഹ്
ഇതു വരെ വെയിൽ വന്നിട്ടില്ല
ഉം നിങ്ങളെങ്ങനെ കഴ കാലൊക്കെല്ലേ അതോ മിഷയത്തില
ഞങ്ങളിവിടെ അലക്കാണ് ചെയ്യുന്നത്
അഹ് അഹ് അഹ്
വാഷിംഗ് മെഷീൻ അങ്ങനെ യൂസ് ചെയ്യത്തില്ല
അഹ് അഹ് പിന്നെന്താ
അങ്ങനെയൊക്കെയ ഉള്ള കാര്യങ്ങള്
അഹ് അഹ് അഹ്
ഉം പിന്നെ സിനിമയൊക്കെ കാണാറുണ്ടോ ചേച്ചി
ആഹ് സിനിമ തിയറ്ററിൽ പോയി കാണാറുണ്ട് വീട്ടില് കാണല ഇല്ല വീട്ടില് കാണാൻ പറ്റില്ല ഇരിക്കാനൊന്നും പറ്റില്ല അതിനന് വേണ്ടി നമുക്ക് ഇരിക്കാൻ പറ്റില്ല
ആഹ് ആഹ് ഓ
ഉണ്ണികള് കാരണെ
ആഹ് ഉണ്ണികളുള്ളത് ഉം
പ്പ സിനിമക്കും എല്ലാ സിനിമയ്ക്കും മിക്ക സിനിമകൾക്കും പോവും തിയേറ്ററിൽ പോവും അവിടെ പോയാലും പ്രശ്നുണ്ടാക്കൂര്
ആഹ് വീട്ടിലും പ്രശ്നം തന്നെ പുറത്ത് പോയാലും പ്രശ്നം തന്നെല്ലേ
ആഹ് അവരെ പ്രായ അതല്ലേ
ആഹ് അതെ
നിങ്ങൾ തിയറ്റർ പോയി സിനിമ കാണാറുണ്ട
ഞങ്ങള് ആഹ് ഞാൻ കൂടുതലും ഫോണിൽ കാണണാണ് വരുന്നത് ആഹ്ഫോണില് കാണും തിയറ്ററില് പിന്നെ ഇടക്കൊക്കെ കസിൻസ് യിട്ടൊക്കെ ഒരുമിച്ച് ഞങ്ങള് ആ് പോയി കാണാറുണ്ട്
ആ ആഹ
ഉ പിന്നെ ഇടക്ക് ചേച്ചി വരത്തില്ല ഞാൻ ചേച്ചി ഞങ്ങളടെ വീട്ടിലുള്ളവരെല്ലാ ഫോണിൽ കാണ ചെയ്യുന്നേ.
അഅആ അങ്ങനെ ഞാൻ പുറത്തു പോയി കാണും ആ. മിക്ക മിക്ക സിനിമയും കാണാൻ കൊണ്ടുപകും.
ആഹ കൊണ്ടു ആഹ.
പിന്നെ ഞാന് പിന്നെ കൂടുതൽ നമ്മുടെ പഴയ സിനിമകളോ ഉണ്ടല്ലോ അതൊക്കെ യൂട്യൂബിലിരുന്ന് കാണുകയൊക്കെ ചെയ്യാറുണ്ട്.
അതെല്ലേ.
ആഹ അതൊക്കെ എനിക്കിഷ്ടാണ്.
ആഹ ഞാൻ ആദ്യൊക്കെ കണ്ടിരുന്നു. ആദ്യോക്കെ സമയണ്ടല്ലോ കൊറെ. അപ്പ കാണാറുണ്ട് ഇപ്പ കാണാറില്ലാ
ഇപ്പൊ കാണാനുള്ള സമയം കിട്ടണ്ടില്ലല്ലോ അല്ലെ.
മയോ ഇല്ല ഒന്നും ഇല്ല. പിന്നെ നിങ്ങടവിടെ ഉത്സവ അങ്ങനെ എന്തെങ്കിലും.
ഉത്സവം ഇപ്പ ഇല്ല. നേര്ത്തേക്കേ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു ഇപ്പൊ സീസൺ കഴിഞ്ഞല്ലാ പിന്നെ ചെല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ആഹ പോകാറുണ്ട് ഉത്സവത്തിനൊക്കെ. പോവാറുണ്ട് നല്ല രസല്ലേ അവിടെ പോയി. കളിപ്പാട്ടങ്ങളും കഴിക്കാനുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ.
ആ പള്ളി പെരുന്നാൾ ഉത്സവം ഞാനും പോകാറുണ്ട്.
ആന്നല്ലേ ഞങ്ങളും അങ്ങനെ പോവും.
ആ ആ ആ.
ആഹ അങ്ങനെ
എല്ലാരും കൂടെ ആണോ പോവാ?
എല്ലാരും കാണത്തില്ല ആഹ. ഞങ്ങള് കൂടുതലും അമ്മ അമ്മ അങ്ങനെ വരത്തില്ല.
ആ
അച്ഛനാണ് കൂടുതലും കൂടെ വരുന്നയൊക്കെ ചെയ്യുന്നെ. പിന്നെ കോയന്റെ ആ ഇപ്പം പറഞ്ഞില്ലേ കസിൻസ് ഒക്കെ ഉണ്ടന്ന. അങ്ങനെ എല്ലാരും കൂടെ കാണും അപ്പം എല്ലാരും കൂടെ ഒരുമിച്ചാണ്. പോകുന്നത്.
ആ ആ.
ഉ അതുകൊണ്ട് ഒരുമിച്ച് പോകുന്നോണ്ട് പിന്നെ കൊഴ ഴപ്പമില്ല അതോണ്ട് എല്ലാരൂടെ ഒരുമിച്ച് പോയി തിരിച്ച് വരും. അടുത്ത് തന്നെയാണ് കസിൻസൊക്കെ വീടൊക്കെ.
അതെല്ലെ തൊട്ടടുത്തടുത്തായിട്ട് താമസിക്കുന്നതായിരിക്കില്ല എല്ലാരും.
അടു ആ അടുത്തടുത്തായിട്ടൊക്കെ അതൊ പിന്നെ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചാ പോകുന്നെ.
ഉ ഉ ഉം അടുത്ത് സ്കൂളും കോളേജൊക്കെ ഉണ്ട് നിങ്ങടെ.
ആ ഒണ്ട് ഒണ്ട് ഒണ്ട്. അടുത്തെല്ലാം ഉണ്ട് സ്കൂളും ഉണ്ട് കോളേജും ഉണ്ട് എല്ലാം
എല്ലാ അടുത്തടുത്തുണ്ട് അല്ലേ അകലക്കൊന്നും പോണ്ട പഠിക്കാനൊന്നും
ആഹ് പോണ്ട
ആഹ് ഉം
അങ്ങനെ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് ആഹ് റ്റീ റ്ററൂണ്ട് നമുക്ക് ഇവിടെന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു ആഹ് ആ അതെ നമ്മള് ആഹ് നമുക്ക് എളുപ്പ ഇടന്ന്
ആഹ് ആഹ്
ഉം അങ്ങനെ പിന്നേ വിശേഷങ്ങള്
പറയ് വിശേഷങ്ങള്
കഴിച്ചിട്ടൊക്കെ ഇരിക്കും ഒറക്കം വരും
സാധനങ്ങളൊക്കെ എങ്ങനെയാ വേടിക്കാ വീട്ടില്
സാധ ആഹ് അതിനടുത്ത് കടയും അടു തൊട്ടടുത്ത് തന്നെ കടയുണ്ട് പിന്നെ നമു ക്ക്‌ പോയി നടന്നു പോയി മേടിക്കാനുള്ള ഇതുണ്ട്
ഉം ഉം ഉം
അടുത്ത അടുത്തായതുകൊണ്ടല്ലാം നമ്മള് കൂടുതലും ആഹ് നമുക്ക് ക നമ്മുടെ ഓരോ ഷോപ്പുകളുകളൊണ്ടല്ലോ
ആഹ്
വല്യ വല്യ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലാ അതൊക്കെ നമ്മുടെവിടടു ണ്ട് അപ്പൊ നമ്മള് അവിടെ പോയി മേടിക്കും കൂടുതലും അമ്മ പോയി മേടിച്ച് കൊറച്ച് കൊറച്ച് സാധനങ്ങൾ മേടിച്ചു കൊണ്ട് വരും കൂടുതലായിട്ട് മേടിക്കത്തില്ല കൊറച്ച് കൊറച്ച് മേടിക്കയുള്ളൂ നമ്മള് കുറച്ച് പേരുള്ളത് കൊണ്ട് കുറച്ച് കുറച്ചായിട്ടാ മേടിക്കുന്നെ
ആഹ് ഒരു അല്ലെങ്കി പിന്നെ ഒരു മാസത്തേക്കൊക്കെ മേടിച്ചിട്ട് അങ്ങനെ വയ്ക്കും ഞങ്ങളൊക്കെ മിക്കതും അങ്ങനെയാണ് ട്ടാ
ആന്നല്ലേ നമ്മള് കൂടുതലും കൊറച്ചായിട്ടാ മേടിക്കുന്നെ
ആഹ് തൊട്ടടുത്ത്ണ്ട് ഞങ്ങളുടെ തൊട്ടടുത്തൊരു കടുണ്ട് എന്നാലും
പുതിയല്ല കൂടുതൽ കൊണ്ട് വന്ന് വേസ്റ്റ് ചെയ്യണ്ടല്ലോ
ഉം ഉം ഉം മോളെന്തൊക്കെ കുക്ക് ചെയ്യും
ഞാ എനിക്ക് കേക്ക് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി പക്ഷെ അത് ശരിയായില്ല കരിഞ്ഞു പോയി അത് ആഹ് അതിന്റെ അടിഭാഗം കരിഞ്ഞ് മീതെ കുഴപ്പമില്ലായിരുന്നു എങ്കിലും അമ്മയൊക്കെ കഴിച്ചത് അടിഭാഗത്ത്‌ അത് നമ്മുടെ മറ്റില ആ ഗ്യാസ് വെച്ചിട്ട്ന്നെ മറ്റേ ഓറിയോ ബിസ്ക്കറ്റ് വച്ചിട്ടുണ്ടല്ലോ
ആഹ് ആഹ
ആഹ് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയേ പക്ഷെ ഇനി ഒന്നും കൂടി എനിക്ക് പരീക്ഷിക്കണം എന്നുണ്ട് അല്ലാത്ത സംഭവങ്ങളെല്ലാം കറികൾ ഐറ്റംസുകളൊക്കെ വെ ക്കും ഞാൻ അത് വീട്ട് പിന്നെ ആളില്ലെങ്കിൽ മാത്രമേ ഞാൻ വെക്കാറുള്ളൂ അല്ലെങ്കിൽ അടുക്കളെ കയറാറില്ല അങ്ങനെ ആഹ് അമ്മ എവിയെങ്കിലും പോകവാണെന്നുണ്ടെങ്കിൽ
അള്ളാണെ പിന്നേം കേറാ പക്ഷെ ഇപ്പൾത്തെ കുട്ടികള് അതൂല്ലാ ഇപ്പ പഠി പ്പ് ജോലി അവരേതായ കാര്യങ്ങള് സ്വന്തം വീട്ടിലെങ്ങനാണോ അതു പോലെ തന്നെ വെരുന്നു കഴിക്കുന്നു പാചകൊന്നുല്ലാ
പക്ഷെ ഞാന് ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യും കാരണം ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പഴേ ആഹ് എൻ ഞാൻ ചെയ്ത് പഠിച്ചിട്ടൊണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വെക്കാനൊക്കെ അറിയാം പിന്നെ ഈ ചിക്കൻ കറിയൊക്കെ വെക്കാൻ മാത്രമേ ഒരാളെ ഹെൽപ്പ് വേണം പിന്നെ ഇപ്പോ യൂട്യൂബ്
ക്കൻ കറിയൊക്കെ എളുപ്പല്ലേ ചിക്കൻ കറി നോൺ വെജ് വെക്കാനാണ് ഏറ്റോം എളുപ്പം
ആണ് പക്ഷെ എനിക്ക് അത് വെക്ക്
നോൺ വെജിനൊരു മസാല ഇണ്ടാക്കിയാ അതില് ബീഫ് ഇട്ടാ ബീഫ് കറി മൊട്ട ഇട്ടാ മൊട്ട കറി ചിക്കൻ ഇട്ടാ ചിക്കൻ കറി മട്ടൻ ഇട്ടാ മട്ടൻ കറിയായി
ആഹ് പക്ഷെ ഈ പക്ഷെ ഇതൊന്നും കഴുവാനും എനിക്കറിയത്തില്ലാ
ആഹ് കഴുകണം നല്ല വൃത്തീല്
ആഹ് വൃത്തിയായിരിക്കണം അതും എനിക്കറിയില്ല വിക്കാനും അറിയില്ലാ പിന്നാ യൂട്യൂബില് നോക്കി നമുക്ക് വെക്കാലോ ഇപ്പ എല്ലാം യൂട്യൂബിൽ ഒള്ളതാണ്
ഒറ്റ തവണ പിന്നെ നമ്മക്ക് സിമ്പിളായി
ആഹ് സിമ്പിളായി അതുപോലെ നമ്മൾ ഈ കൊറോണ ടൈമിലൊക്കെ നമ്മള് ആഹ്
പിന്നെ വിളിക്കാം.
ആഹ് ഓക്കേച്ചി ഓക്കെ ഓക്കെ